ഹലോ
ഉം പറ.
ആപറ എന്താന്നട്ട് എന്താ ചെയ്യ്ണെ ഇജ്?
ചായകുടിക്ക.
ഓ ആവാലോ അതിന് മാത്രം ഒരു മുട്ടും വേണ്ട ബാക്കിയൊക്കെ നടക്കട്ടെ. ആ അ അവ ഇജ് നാ ർത്തേതിനീ അതിനല്ലെ ഇജ്ജ് നർത്തേയ് ഇറങ്ങാണത്. അല്ല ഞാനാ നേരത്തെ വന്നിട്ട് അവിടെ ആകെ പോസ്റ്റേ എന്തോ സ്കൂൾ കുട്ടിളെതിരക്കിന്റെ അപ്പാ ആ ഒരു ബാഗുല്ല്യ. ബസ്സ്‌ നിർത്തിയാ കുട്ടികളന്നിട്ട് ആ ഇന്ന് എന്താന്ന് ആർക്കറിയ.? ന്നെട്ടൊരു ചേച്ചി പറയണു എന്താ പറയാ ഇന്ന എന്താ കുട്ടികളൊന്നും പോയില്ലേ ബസ് രി എന്ത ഇത്രം നേരം വെയ്കി യോ ഇത്ര കുട്ടിന്നും ഇവടെ ഉണ്ടാവാറില്ലല്ലോ പറഞ്ഞു
എന്തേലും പരിപാടടിൊക്കെ ഉണ്ടാവും.
ആ അവോ എന്താക്കറിയ മറ്റേതിന്റെ കവിതയൊക്കെ വരുമ്പോ അത്ര കുട്ടിയാള്ഒന്നും ഉണ്ടാവാറില്ല കേറാവുന്നേള്ളൂ. ഇന്നാ അതൊന്നും പറയേണ്ടില്യ കവിതയും കിട്ടിയില്യ അതും കഴിഞ്ഞിട്ടുള്ളഉള്ള ബസ്സിൽ ആണ് പൊന്നെ അതന്നെ ഇവര ഒന്നെങ്കിൽ ഇക്കദാസിന്റെ വൈക്കല്, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേ ഈ അവിടെ കൊണ്ടായിട്ടാ നിർത്ണത് ഇക്കോന്നു വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ അല്ല നമ്മളിത് ഓടിട്ടും കാര്യല്ലേ ഇവരി ഇത് വേഗം നമ്മൾഎത്തു ത്ത്പോത്തിന് എടുത്തിട്ട് പോവും അപ്പൊത്തിനു കുട്ടിയാൾ പൊതിഞ്ഞിട്ടത് അങ്ങനെ ആ അകാ തയിന്ന് പറഞ്ഞാ പോരെ ന്നട്ട് ചക്ക അന്റേത് കഴിഞ്ഞോ കൊണ്ടാട്ടം?
ഒന്ന്ണ്ട്.
ആ അതെന്താ ആർക്കും വേണ്ടേ?
അതാപതു വിളിച്ചിട്ട് ഞാ ഇങ്ങനെ പറഞ്ഞപ്പോ വെച്ച്ക്കണ്
ഉ എല്ലാ പഴചാക്കയോടുത്തിട്ട് ഇത് ഇണ്ടാക്ക. ഉ
അന്ന്ണ്ടാക്കിയാഏതോ കാലത്തുണ്ട ക്കിയ ബാക്കി പൊടി ഇല്ല്യഞ്ട്ട് എടുത്ത് എടുത്തു വെച്ചതാ
ആ ആ അരിപ്പൊടിയിലല്ലെ ഇണ്ടാക്ക?
മ്
ശരി ശരി ഇനീ പറഞ്ഞിട്ട് കാര്യമല്ല്യ വെറുതെരിക്കല്ലേ അപ്പ എല്ലാർക്കും നല്ല വേശപ്പ് കാണും. ഓനെ പറഞ്ഞിട്ട് കാര്യല്യ മയയൊക്കെയല്ലേ. ചായ ചക്കപ്പ അടിച്ചുൂടാ വിചാരിച്ചിട്ടാണ്‌ ഉ അന്നേ ഒരു നിമിഷംര് മറന്നു പോയി ഇനി ക്ഷമിച്ചാള് ഇനി ഇജ്ജ് കാര്യൊക്കെണ്ട
ആഹ ഒന്നെങ്കും കേട്ടിട്ടില്ലേ അതാണ്
വേഗം പോട്ട്ടു തന്നെക്കെ ചോിയറഴതി എടുക്ക പോത്
ഫ അതല്ലയാാണ്
ഇനി പോന്നും പറഞ്ഞിട്ട് കരിയില്യ ഇപ്പംപിന്നേ ഒന്നും കണ്ടില്ല അയ്യോ
ചെറച്ച് തിന്നാൻ പോകുന്നു.
അജജു ഇല്ലല്ലേ ഞാന ഒന്നും എന്റെ ഒരു പൈസല്ലേ അജുണ്ടക്കുന്ന ചിപ്പ്ക്കി എങ്ങനെ അപ്പ തിരിച്ച് പോയിട്ട് കണ്ണി പുറത്ത് പോയിട്ട്
അയിൻ ഇയ്യ് വാണോ കുഞ്ഞിന്റെട് ചോച്ചക്കെ നാളെ ഇറച്ചു വങ്ങട്ടെ
ആഹ് കുഞ്ഞുണ്ടരോട് മുണ്ട പറ്റില്ലേ തന്ന മൂവാരം ഇനി എന്തങ്കിലും പറഞ്ഞിട്ട് വരോ വച്ചട്ട് പള്ളയക്കാളിട്ടാ ഞാരിക്കേ
ആഹ് ആഹ്
ആഹ് ഇനിപ്പ അയിന് എന്തായാലും ബാലൻസ് ചെയ്യണെങ്കിൽ ഇപർത്ത് വന്ന് ഇങ്ങോട്ട് വേണം അത് ബാലൻസ് ആണെങ്കിൽ പിന്നെ ഇന്നൊന്ന് വന്ന് ഡീ ഞാൻ ആരോട് പറയാന്ന് ആരക്ക ഇമ്മക്ക് അയ്ൻ ആരും ഇല്ലല്ലോ ഇതൊക്കെ തന്നെ അവസ്ഥ
നല്ല നിക്കരു വല്ലാത്ത ചാതിന്നെ
ആഹ് അതെന്നെ പറയാണ്ടോ അവ വിളിച്ചിട്ടുല്ല ല്ലേ ഇതിന് എന്തായിരിക്കും പറ്റിയന്നാക്കോട്ടോ ഇങ്ങനെണ്ടരു മനുഷന്മാർ ഇങ്ങെ വിളിക്ക് പൊക്കൊ ഒന്ന് എടുട്ട് ന്താ ചോദിക്കഴിഞ്ഞ ശരി ടൈകഴഞ്ഞ നേരത്തൊ ഒന്ന് വിളിച്ചൂടെ എന്താ വിളിക്ക പാണ്ടാറ് എല്ല പിന്നെ
അതിനാെങ്കിലും എടുത്തിട്ട് ഞാൻ തിരക്കാ എങ്കിലും പറഞ്ഞുടെ ഞാൻ ആ വിഷയ ആണ് പറയണെങ്കില്
അതെ പക്ഷെ മെസ്സേജ് അയച്ചിട്ടുണ്ടന്ന് അതെങ്കും നോക്കാണ്ടല്ലേ
ആഹ് എന്നിട്ട് ഇത് തൊട്ട് ഇത് വിേഷം വേറെന്നറയുമ്പോ ആ റിപ്ലൈ തരുല്ലോ
അതെ അപ്പൊ ആദ്യം ഓല് പറയാനാണ് അല്ലെ ഞാനും ചെയ്യാനിട്ടാണെന്നെങ്കിൽ ഇനി ഹോസ്പിറ്റലിലും കടുകാണാവോ അത് അറിയില്ലേ
അതും അറിയില്ല
അത് അറിയില്ല അന്ന അന്നെ വെയ്യ വെയ്യന്നൊക്കെ പറഞ്ഞ എന്തേലൊക്കെ ആകട്ടെ പിന്നെ സൗരവനെ ആട്ട് വിളിച്ചാലൊക്കെ നടക്കും
എന്ത് കാര്യത്തിന് പത്ര അത്യാവ്യം ഒന്നും ഇല്ല ഇജ് മിണ്ടായിരിക്ക്
അതെ അല്ല അതാണെ അത്ര അത്യാവശ്യംന്നും ഇല്ലല്ലോ വെച്ചിട്ടാണ് ഞാനും പിന്നെ പിന്നെ അതല്ലേ മറ്റേത് കിട്ടിയിട്ട് രണ്ട് കിട്ടിയിട്ട് വേണം അടച്ചിട്ട് വേണ ഒന്ന് വിളിക്ക അത് പെൻഡിങ്ങ ആണ ഇവിടെ ആർ ഡി ആഹ് ആർ ഡി ഇല്ലയ അതുല്ല അവനും അടച്ചിട്ടില്ല മ ര മൂന്ന് മാസം പൻഡിങ്ങ ആണേ അവന്റെ അത് ഇത് കൊടുക്കാണ്ട് ഞാൻ അവനടുത്ത്ന്ന് പിന്നെ എങ്ങനെ വിളിക്കാ ബില്ലല്ടിക്കുമ്പോ ഇത് കൊടുക്കണ്ടെ അത്ത്തിരി ഞാൻ മുണ്ടാണ്ടിരിക്കുന്നു ഏതെങ്കിലും വന്ന് വീയണെങ്കില് അതും കൂടി ഒന്ന് ക്ലിയർ ആ ച്ചി ട്ടിരിക്കുന്നു അങ്ങനെ എല്ലാം കൂടെ സെറ്റ് പിന്നെ അവനെ വിളിച്ചിട്ട് ഇങ്ങെ ആട കൂടി ഉണ്ടായിരുന്നില്ലേ ആ അപ്പൊ അതടക്കാൻ വേണ്ടി വിളിച്ചതാണന്ന് എന്തേലും പറഞ്ഞിട്ടെ ഹാ ഉം അയിനിപ്പം എന്താ വാവല്ലേ എന്തേലും കൂട്ടി വെക്കാ കൂട്ടിയിട്ട് ഒരുമിച്ചിട്ട് ബില്ല്ടി അടിക്ക ഇതാണ് കേട്ടോന്ന് എങ്കിലും പറഞ് കൊണ്ട് ബില്ലയച്ചു കൊടുക്ക അയിന്റെ പക ഇവിടെയൊക്കെ ആകെ ചളിയും വെള്ളവും കണ്ടിട്ട് തന്നെ എന്തൊക്കെ ഒരു വൃത്തില്ലാത്ത പോലെ റോഡാ എന്നാലും റോഡിന്റെ സൈഡിലൊക്കെ ആഹ് ഉ എന്താ ആഹ് വീട്ടില് എന്താ അമ്മ കറി ഇണ്ടാക്കീക്ക്ണേ
എന്താണാവോ ആല്ല വേറെ എന്തെലും ഇണ്ടാക്കിണ്ടാവും ഞാൻ പോയിട്ട്
ഉം ഉം അല്ല അല്ല ആ വെപ്പും ഉമ്മൊക്കെ ക്യാൻസൽ ആക്കിക്കിണൊ അത് നല്ലൊരു വെ ഇവർ ഒറ്റക് ന്തക്ക് ഇണ്ടെങ്കിലു വെള്ള പരിപാടിയലെ അനുവദിക്കാൻ പാടില്ല
പഴം രാത്രിയാകുമ്പോത്തിനും ഞാനൊന്നും തിന്നുംല്ല്യ
ഉം മീനൊന്നും ഒന്നും മാണ്ടലൊ
ഉം
അപ്പൊ പിന്നെ അതും പ്രശ്ന ഇല്യല്ലോ. അച്ഛനു എന്തൊക്ക ചെയ്യണന്ന് പോയില്ലേ. അവ്ട്ന്ന് വരുമ്പം മീൻ കൊണ്ട്രാൻ പറ്യ
ഇന്ന് പോയിട്ടില്ല ഇതാ ഇവടെ ഇരിക്ക്യ
അതൊന്നും ഇരുന്നിട്ട് കാര്യ ഇ ല്ല വാങ്ങി തര നല്ല മീൻ നോക്കിട്ട് മേടിക് എന്നിട്ട് അവോ ട് വറ്ത്തിട്ട് കൊണ്ടന്നെരാൻ പറ്യ. അനക്ക് അന്റെ കാര്യം അല്ല പറഞ്ഞെ ഞ്ഞാ ഇന്റെ കാര്യ പറഞ്ഞെ
ഉം
ഓ ഈ തല മുതൽ ആ തല വരേ നായ്ക്കള എന്തൊരു നായിക്കള വെച്ചിട്ടെ. ഇതിളെങ്ങാനും പെട്ടൊന്നണ്ട് ഓടി വന്നാൽ തീർന്നു കാര്യം ഇവരെന്നെ തമ്മില് അങ്ങട്ടും ഇങ്ങട്ട് കടിപിടി കൂടിട്ടാ. അഥവാ എങ്ങാനും അവരെ മൈൻറ് എങ്ങാനും മാറിട്ടങ്ങനെ ഇച്ചൊന്ന് കടിക്കാൻ തോന്നിയ തീർന്ന് കാര്യം ഞാൻ വരുമ്പോ തിരിഞ്ഞോക്കിട്ടു തിരിഞ്ഞോക്കി മറിഞ്ഞിട്ട് നോക്കിട്ടെക്കെ വര്യ ഇവരങ്ങനെ പിന്നാലെ പോടി നിങ്ങളൊന്നറിയില്ലല്ലോ. ഇറ്റങ്ങളെ പിന്നെ അങ്ങനെ ഒന്നും കാണിക്കില്ല രാത്രിയായാലും പകലായാലും ഒക്കെ ഇറ്റങ്ങളെ കൊണ്ട് കുടുങ്ങും അത് ഈ വീട്ടില് വളർത്ത്ണ പട്ടി നായെ ഏതെങ്കിലും ഒന്ന് പൊറത്തിറങ്ങിയാ ഇത് തെരുവില്ള്ള അതിറ്റങ്ങളെ കൊല്ലുന്ന പോലെയാ
എഹ് അഹ്
ഒക്കെകൂടിട്ട്ട്ടാണ്ട് വളര്ഹ ഇവടെ വീട്ന്റെ ഔടൊരു നായക്കുട്ടിനെ വളർത്ത്ണ് ഇണ്ട്. അയിറ്റങ്ങൾ എടക്ക് ഇങ്ങനെ ഒറ്റക്ക് വിടും. അങ്ങട്ട് പൊറത്തേക്ക് ഇറങ്ങി റോഡ് ഫുള്ള് നായിക്കളൊക്കെ കാണാ അയിനെ കടിച് കീറാനായിട്ട് ഇരിക്ക്യ
എഹ് കണ്ട് ശീല്ലാത്തോണ്ട്
ഉം എന്നിട്ട് ഞാന് ആഹ് അയ്ന്റെ അടുത്തുള്ള ചേച്ചി ഇങ്ങനെ വിളിക്കും ഇങ്ങട്ട് വായോ ഇങ്ങട്ട് വായോ ഇങ്ങട്ട് വായോ
ഉം
അന്ന് അവരൊക്കെ പടിക്കും. ഇങ്ങട്ട് വാ അവരൊക്കെ കടിച്ചും ന്ന് പറഞ്ഞിട്ട്
ആഹ് അവര് ഒന്ന് പൊറത്തു വിട്ടല്ലോ ഇന്ന്ള്ള സന്തോഷത്തിൽ ഓടി കളിക്കാൻ വേണ്ടിട്ടറ്ങ്ങ് ണെ അപ്പൊ വേറു മമാകം കാര്ണം പൊറത്തെറങ്ങാനും പകല്ലാത്രേ
ഹലോ
ആഹ് കേക്കില്ലേ?
എന്റെ ഫോൺ ഒന്ന് പടോച്ചിട്ട് നെലത്തു വീണ്.
ആ അത് സാരല്യാ ന്നിട്ട് എന്തേലും പറ്റിയോ അയിനിപ്പൊന്നും പറ്റി അതൊന്നുഇല്ല തീരുമാനയിക്കുണു എന്നിട്ട് ഇപ്പ എന്തെലും പറ്റിയെ തൽക്കാലം ജീവിച്ചു പോട്ടെ
ആഹ്
ന്നിട്ടെന്തേലും പറ്റിയൊക്കിയേ അയിന്
ഇല്ലെടി ഒന്നും പറ്റിയിട്ടില്ല അല്ലാത്തിന്നെ എന്റെ ഗ്ലാസ് കൊണ്ടക്കെ ആപോട്ടിരുന്നു.
ഏ
കെഎഫിയുടെ അടുത്തൊക്കെ ലോക്കൽ സാധനങ്ങളാ.
ആടി ഹെഡ്സെറ്റാണെങ്കിലും ഒക്കെ അതെ.
ഹെഡ്സെറ്റ് ഗ്ലാസ് പിന്നെന്താ
എന്റെ ഗ്ലാസ് ആകൊ പൊട്ടിട്ടായിരിക്ക ഞാ അതൊന്നന്ന് മാറ്റണം നൂർപൃട്ത്ത്.
അവിടെന്നു മാറ്റണ്ട ട്ടോ
പിന്നെ ച്ച പിന്നെ ആകെ പേരും ചെജ്ജും ഉം
ക്കെ ലോക്കെല് സാനങ്ങളാ
ഇന്നലെ നല്ല പൈസയും വക്കുംചെക്കായി
ഒറ്റപ്പാലത്തെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല ഒറ്റപ്പാലത്തെ നല്ല സാനാ
ഉം അവിടെ നൂറുപ്യെന്റെ ക്ലാസ് ഉണ്ടോ നൂറ്റിആയിബത്തിന്റെയോ നൂറിന്റെന്നണ്ട് നൂറിന്റെയിണ്ട് ഉണ്ട് നൂറിന്റെണ്ടല്ലോ
നൂറൊ, നൂറ്റിഅയിബതോഒകൊഅവും.
എന്തായാലും എന്റ ഒട്ടിക്കണം ഇന്റേത് ആകെ പോട്ടായിരിക്കാ
ആങനൊ ഇയ് എത്താനായോ?
ഉം എത്താറാവുന്നു കുറച്ചുംകൂടങ്ങു ഏഹ്
ഒന്നുല്ല ചോദിച്ചതാ വയ്യ.
ഉം ഇവിടെയാണെങ്കില് വീട്ടക്ക് അങ്ങട്ട് പോണ വഴി കോൺക്രീറ്റ് റോഡല്ലേ അത് പറഞ്ഞതിന് മഴ പെയിതിട്ട്. ആകെ ബൈക്ക ആകെ ബൈക്ക്ന്ന് പറഞ്ഞാലും പോരാ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ മൂക്കും കുത്തി വീഴും വീണാ നല്ല കോലാവും
ഉം
ന രണ്ടു മാസത്തേക്ക് അനങ്ങാണ്ടിവരുല.
ശ്രെദ്ധിച്ചോ?
അങ്ങനെ ബൈക്കാ ഇനി റൊട്ടിമ്മക്കൂടി ചുറ്റി വരേണ്ടീരും തോന്നേണ്ട് ഇതൊക്കെയൊന്ന് മാറുന്ന വരെ ന്നാ ആയിക്കോട്ടെന്ന ശെരിന്ന. വിളിക്ക നിക്ക് അങ്ങനെ വിളിക്കാച്ചാ വിളിക്ക്.
ആഹ് ശരി
ഉം ശരി.